എന്തയ്യേണ്?
ചുമ്മാ ഇരിക്യ. മഴയൊക്കെ നോക്കി
കറന്റ്‌ ഉണ്ടോ?
ആഹ്, ഇവിടെ ഇപ്പ കറണ്ടിന്റെ പ്രശ്നൊന്നില്ല. ഇന്നലെ ഇല്ലായിരുന്നു.
ശരി ഇപ്പൊ കട്ടൊക്കെ തുടങ്ങിയക്കാണ്. കറണ്ട് കട്ട്. അവിടെ എങ്ങനെയാ അതൊക്കെ ഉണ്ടോ?
ആ, ഇവിടെ ഏയ് പിടിക്കന്ന് വെച്ചാ ഇവിടെ എന്താ? ലൈറ്റിന് ജനറേറ്ററിൻഡ്. അല്ലാതെ ഉള്ള മൊബൈൽ ചാർജിങ്ങും പിന്നെ ഫാൻ. ഓഫോ കറണ്ട് പോയി കഴിഞ്ഞ. പിന്നെ ഇടക്ക് ഓഫ് ആവണണ്ട്. പിന്നെന്താ? നമ്മൾ നേരത്തെ കൂട്ടി, ചെയ്ത് വെക്കുക. കറണ്ട്ഉണ്ടാകുമ്പോ ചാർജ് ഫുൾ ചെയ്ത് വെക്ക ഇതൊക്കെ തന്നെ.
ഇവിടെ എങ്ങനെ വെച്ചാ ചെല സമയത്ത് അരമണിക്കൂർ അരമണിക്കൂർ വെച്ച് കട്ട ആയിട്ട് പോണുണ്ട്.
ഓ.. അതെന്താ മഴ കാരണം തന്നെയാണോ?
ശരിക്കും വേനൽക്കാലത്താണിങ്ങനെ. ക, തിയ്യ കാരണം ആ സമയത്താണല്ലോ കരണ്ടിന്റെത്. വെള്ളല്ലാത്തൊണ്ട് ഇപ്പ എന്താ? കട്ടന്ന്റിയില്ല ഇപ്പൊ അരമണിക്കൂർ അരമണിക്കൂർ വെച്ച് കട്ടേയ്യനുണ്ട്‌.
ചെൽപ്പം എവിടെയെങ്കിലും ഇങ്ങനെ എന്താ ലൈൻകമ്പി പൊട്ട്യേ മരം.
ആ, സർവീസ് ആ, സർവീസ് ഇണ്ട് തോന്നുണു. ഇന്നലൊക്കെ കോളേജ് വിട്ട് വരുന്ന സമയത്ത് കറന്റ്‌ ഉണ്ടായിരിന്നില്ല. വെരാ പോവാ വെരാ പോവ.
ഉം.. പക്ഷ ഇപ്പോഴക്കാ കറന്റ്‌ പോയി -. നമുക്ക് ഭയങ്കര പ്രശ്നാ. മുമ്പായിരുന്നെ ഈ കുട്ടി കുട്ടിയ ആരുന്ന സമയത്തൊക്കെ നമുക്ക് കരണ്ട് പോയ കാരണം. നമ്മള് കളിക്ക്യാ ആ ഒരു മൂടാ.
അതെ, ആകെ കറണ്ട് പോയ. ഇ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇരുട്ടാണ് അങ്ങനെ മാത്രേ ഉള്ളു അല്ലാണ്ട് പ്രശ്നൊന്നുല. ഇപ്പൊ പിന്നെ ഫോൺ യൂസ് ചെയ്യണങ്കിൽ പോലും കറണ്ട് വേണല്ലോ?
അതിപ്പൊ ടി വി വേണോ ഫോൺ വേണോ ലാപ്പ് വേണോ എല്ലാത്തിനും ചാർജിങ് തന്നെ. പണ്ടായിരുന്നെങ്കി എപ്പോഴാ ഒന്ന് കറണ്ട് പോവാന്ന് കാത്തിരിക്കായിരുന്നു ഒന്ന് കളിക്യാൻ. ആ, ഒന്ന് സാറ്റ് കളിക് ഇല്ലെങ്കി ആ ഇര്ട്ടെത്ത് കളിക്കാനൊക്കെ.
നേഴലു നോക്കണേനൊക്കേ എത്ര തവണയാ തല്ല് കിട്ടിക്കണ്. ഇവിടെണെ കുറച്ച് അന്ധവിശ്വാസങ്ങൾ കൂടുതലാണ്. അപ്പൊ പിന്നെ നിഴൽ നോക്കിയാ അങ്ങനെയല്ല മൊത്തത്തിൽ അന്ധവിശ്വാസം കൂടുതലാണ്
ഓ അങ്ങ
ആ അപ്പൊ നീഴൽ നോക്കിയാ അസുഖം വരും അങ്ങനെ നെഴൽ നോക്കി പോടിച്ചാ അങ്ങനെയൊക്കെ ഉണ്ട് നെഴൽ... നോക്കി അസുഖം വരും പിന്നെ നെഴലോ ക്കി പേടിച്ചാ എന്തൊക്കെയാണ് മാനസിക.. അസുഖംരുന്നക്കെ അങ്ങനെ എന്തൊക്കെയൊക്കെയെ ഉണ്ട്..
ഇവിടെ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുംല്ലട്ടോ.. ഇവിടെ കറണ്ട് പോയാ ആകെ പറയണത് മുറ്റത്തേക്ക് ഇറങ്ങണ്ട ചിലപ്പ ഈ ഇഴജെതു ക്കളൊക്കെ വന്ന് കഴിഞ്ഞ ആ അത്പറഞീട്ട് മുറ്റത്തേക്ക് ഇറങ്ങണ്ടന്ന് പറയും അല്ലാണ്ട് വേറെ അന്താവിശ്വാസ
ഇതിങ്ങനെ ഓരോന്ന് പറയും പിന്നെ ചെറുതാവണ സമയത്ത് വെക്കേഷൻ ഒക്കെ ആയാ കസിൻസ് വരുല്ലോ ഏട്ടന്മാര് വരും ഇവരെങ്ങനെയ വെച്ചാ കറണ്ട് പോയാ ഒരു വട്ടം എനിക്ക്പ്പം ഞാൻ ചെറുതാവുംപോ പേടിച്ചു അതിന് ശേഷം ഇവൻ എന്ത് കാട്ടി കരണ്ട് പോയ അപ്പന്നെ ഇതേപോലെ പെടിപ്പിക്കാൻ തുടങ്ങും ഏ അങ്ങനെ ലാസ്റ്റ് എന്റെ അമ്മയാണെങ്കി ഏ ചെറുപ്പത്തിലെന്നെ കെട്ടിയെണു അപ്പൊ ഇവര് അമ്മയും ഈ കസിനും തമ്മി ഇവര് ആകെ എട്ടോ ഒമ്പതോ വയസ് ഡിഫറൻസെ ഉള്ളു
ആഹ്
ലാസ്റ്റ് ഇവര് തല്ലാവും കുട്ടിനെ കരയിപ്പിച്ചു അത് ഇത് പറഞ്ഞു
ഇവിടെ നേരെ തിരിച്ചാ ഞങ്ങളുടെ അവിടെ ഞങ്ങള് പേടിക്കാൻ വേണ്ടി വെയിറ്റ് യ്തിരിക്കായിരിക്കും കാരണം ഈ കസിൻസ് കൂടുമ്പോഴാണല്ലോ ഇ പ്രേത കഥകളെക്കക്കെട്ട് കഴിഞ് വരിക. അപ്പൊ ആഹ ഈ കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പറയന്നെ വേണ്ട.. ഓ ഇവിടെ അങ്ങനെ നടന്നിട്ടുണ്ട് പണ്ട് ഒരാൾ കൊന്നിട്ടുണ്ട് മരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്നെ പ്രേത
ഫുള്ള് ഗോസിപ്പാ ആയിരിക്കല്ലേ.
അതെ എന്നാ അതില് അത് ഫുള്ള് എന്താ ഇങ്ങനെ കഥ ഉണ്ടാക്കി എടുക്കായിരിക്കും ഫുള്ള് തട്ടിപ്പായിരിക്കും ആ കഥ ഫുള്ള്.
എനിക്ക് എങ്ങനാ വെച്ചാ കസിൻസ്ന്ന് പറയുമ്പോ ഒന്ന് പറഞ്ഞാ ഒക്കെ എന്നെക്കാട്ടിലും നല്ല മൂ ത്തവരാണ് പിന്നെന്ന് പറഞ്ഞാ ഒക്കെ പൊടിക്കുപ്പില്ലാണ് ഇന്റെ പ്രായത്തി ത്തിലന്ന് പറഞ്ഞ ഇല്യ സത്യം പറഞ്ഞ അതാണ് പ്രശ്നം.
ഉം
ങ്ങെനെ അത അതാണ് ചെറുപ്പത്ത്ത്തെ കരണ്ടിന്റെ സ വിശേഷങ്ങൾ ഇപ്പോന്ന് പറഞ്ഞാ മൊത്തം കരണ്ട് വ വന്നാ എല്ലാരും ഓടായിരിക്കും അഛമ്മ മോട്ടോർ ഇടാ ഓടും ഹ അമ്മ വല്ലതും കത്തിക്കാനോ ഇതാക്കാനുള്ളത് ഓടും ഞങ്ങള് ഫോൺ ചാർജ് ചെയ്യാന ലാപ്പ് ചാർജ് ചെയ്യാനോടാ
ആഹ് ഇപ്പ അങ്ങനെ തന്നെ ഇപ്പ ആ ദ്യം തന്നെ കറണ്ട് വന്നു കഴിഞ്ഞാ ഫോണ് ചാർജ് ചെയ്ത് വെച്ചോ അല്ലെങ്കി ഫോ ക്കറണ്ട് പോ ചില ദിസങ്ങൾ നമുക്ക് നേരത്തെ അറിയുല്ലോ മെസേജ് വരുമല്ലോ ഫോൺ ചാർജ് ചെയ് ഈ ടോർച്ച് ചർജ്ചൈത് വെക്ക് ടി വി ചർജ് ചെയ്യ് അത് ചെയ്യ് ഇത് ചെയ്യ് ചെയ്ന്ന് പറഞ്ഞിട്ട് ഓരോന്ന് ഇങ്ങനെ തുടങ്ങായിരിക്കും.
ഫോണാണ് കാരണം ഫോണങ്കിലും ഉണ്ടെങ്കി പിന്നെ ഒന്ന് ആ അതെ ശരിയാണ്. ആ അങ്ങനെ കറണ്ട് അത്രയും ഇന്താണ് ഇന്നാ വെള്ള വെള്ള ഇല്ലാത്ത സമയത്താണ് ഇതി പ്രശ്നം കൂടുതല് തമിഴ്നാട്ന്നൊക്കെ പറഞ്ഞാ വിൻണ്ട് മില്ലൊക്കെ ഉണ്ടല്ലോ.,
അതെ നമുക്ക് ഇപ്പഴെല്ലേ കറണ്ട് വന്ന് നമുക്ക് കറണ്ട് ഇല്ലാണ്ട് ജീവിക്കൻ പറ്റില്ലന്ന്ള്ളൊ ഒരു അവസ്ഥയാണ് പണ്ടായിരുന്നെങ്കിൽ ഫുള്ള് ഇപ്പൊ എന്റെയും പ്പം ഒരു ചെറിയ കാലം എന്ന് പറഞ്ഞാൽ കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ മണ്ണെണ്ണ വെളക്കിലായിരുന്നു ഒക്കെണ്ടായിരുന്നത് അപ്പൊ ആ സമയത്ത് നമ്മള് എന്താ കറണ്ടില്ലെ കൊഴപ്പോല്ല നമ്മളന്ന് കാ എന്താ ഓവർകം ചെയ്ത് വരും ആ ഒരു ഇതായിരുന്നു. പക്ഷെ ഇപ്പോന്ന് പറയുന്നത് കറണ്ടാണ് എല്ലാം
ഇപ്പൊ ഒന്നാത് മഴക്കാലം കൂടി ആയി. നല്ല മഴ പെയ്താ പിന്നെ രണ്ടുസത്തിന് കറണ്ട് നോക്ക്‌ കണ്ട പിന്നെ അതെ മോട്ടർ അടി ക്കാൻ പറ്റില്ല വെള്ള ണ്ടാവില്ല വെള്ളം കോരാ പിന്നെ ള്ള വീട്ടിക്ക് ഇൻവേർട്ടർള്ള വീട്ടിക്ക് പോവാ ചാർജ് ചെയ്യാൻ. അതന്നെ. ഇനി ഓട്ടം അതായിരിക്കും പിന്നെ ഇനിപ്പോ അഥവാ നേരാക്കി കറണ്ട് വരുമ്പോക്കെ ആയിരിക്കും ചെലപ്പോ നമ്മ മ്മടെവിടുത്തെ സർവീസിന്റെ കാര്യംന്തിലക്കെ അറിയുണ്ടാവാ കാരണം കരണ്ട് വരുമ്പോഴല്ലേ ഇവിടെ മാത്രഇല്ലത്ത
പിന്നെ ചെല പിന്നെ അത് മാത്രല്ലാ കറണ്ട് പോണത് മാത്ര മാത്രല്ല ചെല ദിവസങ്ങളിൽ ഈ ഹൈ വോൾട്ടേജോക്കെ കേറി വര് ല്ലോ അപ്പൊ ചെലവടേ ആ ഹൈ വോൾട്ടേജോക്കെ കേറി വന്ന് കയിഞ്ഞ ഇപ്പൊ കറണ്ട് പോകുന്നതൊക്കെക്ഷെരി പെട്ട പോവാണ് നമക്ക് അത് വല്യ പ്രശ്നം ഇണ്ടാക്കില്ല. നമ്മളിപ്പൊ ടി വി കണ്ടോണ്ടിരിക്ക്‌ ക്ക ഫോണ് ചാർ്ജിൽ വച്ചിരിക്കൊക്ക സമയത്ത് ഹൈ വോൾട്ടേജ് എങ്ങാനും കയറി വന്നീയ്ഞ്ഞാ അത് വല്യ പ്രശ്നോണ്ടാ ഇപ്പൊ എന്റെ വീട്ടിന്റെറ അവിടെ കഴിഞ്ഞ വർഷം തന്നെ എന്താ എല്ലാരെയും ടീവിണ്ടോണ്ടിരിക്കുന്ന ഒരു സമയത്ത് ത്ത് പെട്ടൊന്നൊരുങ്ങനെ എന്തോ പൊ ട്രാൻസ്ഫോർമറോക്കെ പൊട്ടൂല്ലേ പെട്ടെന്ന് ഒരു തീ വരൂല്ലെ ന്റെക്കൊരു സൗണ്ട് വന്നു പിന്നെന്താ അത് ടീവി വർക്ക ടീവി വർക്കാവണില്ല ഫ്രിഡ്ജ് അടിച്ചു പോയി പിന്നെയാണ് അറിയുന്നത് എന്താ ഹൈ വോൾട്ട് ട്ടേജ് കേറിട്ട് എന്താ ലൈൻ കമ്പി പൊട്ടി. അങ്ങനെ എന്തൊക്കെയോ പ്രശ്നം ഇണ്ടായി എന്നിട്ട എന്താ ടി വി പോയി.
ഇത് ഓരോ പ്രശ്നണ്ട് കരണ്ടിന്റെ പല പല പ്രശ്നങ്ങളാണല്ലോ ഇനി ഒന്നും വേണ്ട ഇടിവെട്ട് ട്ടുമ്പോ മറ്റേ സാധ ഡൗൺ ആവണ സാധനം വെച്ച്ണട്ടോ ഇവടെ. പക്ഷെ ഇവിടെ കറണ്ട്റ് ഓവർലോഡ് ആണ് അതുകൊണ്ട് ഇത് ഡൗൺ ആവില്ല. ആദ്യത്തെ പ്രാവശ്യാം വിചാരിച്ചു തന്നെ ഡൗൺ ആകും വിചാരിച്ചു ഞങ്ങള് ഓഫ് ക്കീല്ലാ മെയ്നൊന്നും ഇടിവെട്ടി എല്ലാ മറ്റേ ഡെക്കറേഷനുള്ള ബൾബൊക്കെ ഒക്കെ ഡും അടിപൊളിയാരുന്നു അതും പേടിയണ് ഒന്നാമത്.
ട്ടില്ല
ആ ഇവിടെ ഒന്നാമത് മരോല്ല അധികം ചുറ്റും അപ്പൊ നേരെ നമ്മുടെ മുമ്പിക്ക് വര് ണപോലെ തോന്നും മിന്നലൊക്കെ. അതൊക്കെയാണ് അവസ്ഥ പിന്നെ പേടിയാണ്. കരണ്ട് ഷോക്ക് അതൊക്കെ
ആ ഓരോ സ്ഥലത്ത് കേക്കുന്നില്ലേ. പെട്ടെന്ന് ഇടിമിന്നലേറ്റ് മരിച്ചു പോവുക അങ്ങനെ കേൾക്കുമ്പോഴേ തന്നെ പേടിയ മഴവ സമയത്ത് പൊറത്
ഉം ഒന്ന് പഠിച്ചാല് ഒര് എത്ര ഏ കാര്യങ്ങൾ മനസ്സിലാക്കിയവരാണെച്ചാൽ ഒര് ഇരുമ്പ് തോട്ടിയും കൊണ്ട് ക്കെ പോവാ സർവീസ് വയറിന്റെ അടുത്തൊക്കെ പോയാ അതൊക്കെ ഷോക്കും ഈ കറണ്ടിനൊക്കെ ബാധിക്കൂലേ.
ഉം ന്ന പറഞ്ഞ കൊടുത്താലും മനസ്സിലാവു ല്ല ഒന്നുംവില്ലാന്ന് പറഞ്ഞോണ്ടിരിക്കും ന്ന്ട്ട് വരുമ്പോഴായിരിക്കും നമ്മൾ അയ്യോന്ന് പറഞ്ഞ് കരയാൻ നിക്കാ.
സത്യം കരണ്ട് പറഞ്ഞാൽ നമുക്ക് ഉപകാരം ഉണ്ട് അതേപോലെ തന്നെ ഉപദ്രവവും ഒണ്ട് അ ഇതിന്റെ ചെല ഭാഗം വെച്ച് നോക്കുമ്പോ ഒന്നും വേണ്ട ഞാൻ പത്താം ക്ലാസ് പോക്മ്പോ ഞാൻ കഥ പറഞ്ഞന്നോ പത്താം ക്ലാസ് ഞാന് മന ഇവിടെ പോയിട്ട് ഷോക്ക് അടിച്ച് വീണു.
അയ്യോ എന്ത് പറ്റിന്ന്?
അതെന്താച്ചാ അന്ന് ഇതേപോലെ നല്ല മഴയാര്ന്നു അപ്പൊ അവിടെ എന്തോ ഷോർട്ട് സർക്യൂട്ടിന്റെ എന്തോ പ്പൊ പ്രശ്നായിട്ട് അത് അറിയില്ലല്ലോ കൊറേണ്ടല്ലോ. ഈ മറ്റേ ലൈറ്റിന്റെ ബൾബൊക്കെ ആ സമയത്ത് ഞാന് ജീൻസാട്ടായിര്ന്ന് അപ്പൊ ഇത് മ മഴ നനഞ്ഞ് കൊണ്ട് ഇത് ഒണങ്ങീട്ട്ണ്ടാരുന്നില്ല പിന്നെ ഇൻ്റ കയ്യിലാണെ ഒരു ഈ ഇരുമ്പാ മ്പല്ലാ പക്ഷെ മെന്റൽൻ്റെ വള ഇണ്ടാര്ന്ന് അതീ കമ്പീമ തട്ടി കറക്റ്റ് ഷോർട്ട് സർക്യൂട്ടിലെ കമ്പീമ്മ ത റ്റി ഞാ നല്ല ഷോക്ക് നല്ല നിന്ന് കൊള്ളേര്ന്ന് അയിലെ അമ്മ വന്ന് തട്ടീട്ട് ഇന്നെ ഇല്ല തട്ടീട്ടേല് ഞാ തെറ്ച്ച് പോയി വീണു ശെരിക്കും പറഞ്ഞാ അന്ന് എന്താറിയാ ൻ ന്റെ രണ്ടാം ജന്മം ന്നൊക്കെ വേണെ പറയാ അമ്മ എന്നിട്ട് ശെരിക്കും പേടിച്ചു. കാ നത്രെ എൽ ഞാൻ സൗണ്ട് സൗണ്ട് അങ്ങനെ ഇട്ട് ന്ന് എനിക്കറിയില്ലാ പക്ഷ് ഈ ചുറ്റുള്ളവരൊക്കെ പേടിച്ചു എന്തങ്ങനെ സൗണ്ട്ട്ണ് ന്ന്ള്ളത്. അതൊക്കെ സത്യം പറഞ്ഞ ഈ കര ണ്ടിന്റെ ഒരു നെഗറ്റീവ് വേഷനാ
ശരിക്കും പറഞ്ഞാ ഈ ഈ നമ്മള് തി നമ്മള് പറയും തീയില് കളിക്കണ്ട നമ്മള് തീ അത്ര ഭയങ്കരമാണെന്നൊ ക്കെ ക്ഷെ തീയിനേക്കാളും മോളിലാണ് കറണ്ട്ന്ന് പ
സത്യ ൻ എന്താച്ചാ ഞാനത് കുട്ടിഓള് അയിൻ്റെ അടുത്തു കൂടെ പോയി. അപ്പൊ അവിന്നെ പിടിക്ക്യാ വേണ്ടി ട്ടാണ് ഞാൻ കൈ നീട്ടിയത് പക്ഷെ ഞാനാണ് മറ്റേ പെട്ടെന്ന് അട്രാക്ട് ആയത് ഈ ഈ ഈ മെറ്റൽ ൻ്റെവല വള കാരണം അങ്ങനെ സത്യം പറഞ്ഞാ ഒന്നും വേണ്ട നമ്മൾ എത്ര എത്ര ബുക്കിലൊക്കെ വായിക്കു പലോരും ഈ ഈ ഷോക്കടിച്ച് കയിഞ്ഞാലാണെങ്കി പോലും ഈ അവനെ രക്ഷപ്പെടുത്തണത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലല്ല. ഇനിയിപ്പോ അവര്ക്ക് ഈ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാണെങ്കി പോലും എന്തൊക്കെയോ ആണ് ചെയ്യ്ണത്.
ആ അല്ലാണ്ട് നമ്മള് പെട്ടെന്നും കൊടുത്താറ് ശരിയാവില്ല.
അങ്ങനക്കോരോ പ്രശ്നങ്ങളാണ്. എന്ന നമ്മുടെ ലൈഫ്‌ന് അത്രീം ആവശ് ജാണേനു കരൻ്റ് അതുകൊണ്ട് കരൻ്റ് ബില്ല് ഇങ്ങനെ കൂടി കൂടി വെര്
എന്താപ്പ സ്കൂളിൽന്ന് കോളേജിലാണെങ്കി പോലും നമ്മള് പഠിപ്പിക്ക്ന്നത് ഫുള്ള് പ്രൊജക് റ്റർലും പിന്നെ അതേപോലെ സ്ക്രീനിലൊക്കെ അല്ലേ അപ്പൊ നമുക്ക് അതു ആവശ്യാ നമ്മളെല്ലാം പഠിക്കണതാണ്.
എ എല്ലാ സാങ്കേതിക വിദ്യക്ക്യാവിശ് റ്റണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യല്ലാ. അങ്ങനെ ആണ് എല്ലാതും നോക്കണം. കറണ്ട് ബില്ലാണെങ്കി ഇങ്ങനെ കൂടി കൂടി വെര്
ഇപ്പ കറണ്ട് പോയാലും അതെ ഇപ്പ കറണ്ട് ഇല്ലെങ്കി തന്നെ നമ്മള് ക കറണ്ട് ഇല്ലെങ്കിലും ഉപയോഗിച്ച പോലെയാണ് കറണ്ട് ചാർ
സത്യം അത് നമ്മടെ ചിലതില് മെയിൻ സ്വിച്ചിന് എന്തെങ്കിലു ഒക്കെ പ്രശ്നം ഇണ്ട്ന്ന് ഇണ്ടെങ്കി തന്നെ കറന്റ് ഫ്ലോ ആവു ത്രേ
ആഹ് അങ്ങനെ ഒരു പ്രശ്നൊണ്ട് പിന്നെ അതേപോലെ ചെലപ്പോ ഓവർഫ്ലോ ക്കെ വന്നി അത് ഇപ്പോ കണ്ട്രോളെയ്യാൻ പറ്റില്ലായിരിക്കും ആ അത് ചെപ്പോ കൂടും എല്ലാത്തിനും ജ്പ്പോ കൂട് ന്നെ
ഇന്നാ ശരി പിന്നെ വിളിക്ക്യാ.
കെയിഞ്ഞാ ഇതു ഒരു പ്രശ്നാണ് ഉം ശെരി ന്നാ.